ക്ക്ന്നുണ്ടോ
ആഹ് കേൾക്ക്ണ്ട്.
ആഹ് എന്താണ് എന്താ വിശേഷം സുഖല്ലേ? ഉം ഓ സുഖായിട്ട് പോന്ന് എന്താ പണി
പണി കാര്യായ്ട്ടൊന്നുല്ല തില് ഞാൻ കോൾ ചെയ്യാൻ വന്നേ
ആഹ് അഹ് ശരി എന്താ ചെയ്യുന്നെന്താ വർക്ക് ചെയ്യുന്നുണ്ടോ പഠി
ഞാന് പഠിക്കാണ് പ്ലസ് ടു
പെസ്റ്റു അടിക്കാണോ? ആഹ് ആഹ് ഇന്ന് ക്ലാസ് ണ്ടാവിലല്ലല്ലേ? ആഹ് ഞാൻ ഹൗസ് വൈഫ് ആണ് ക്ക് രണ്ട മക്കള്ണ്ട്. ചെറുത് മോളാണ് ഒന്നാം ക്ലാസ് പടിക്കുന്നു. വലുത് അഞ്ചിൽ പടിക്കുന്നു. പ്പൊ നോമ്പൊക്കെ തൊറന്ന് അങ്ങനെ വെ തെ മിൻഹേ നോമ്പ് തുറന്ന് വയങ്കര ക്ഷീ ക്ഷീണല്ല വയറി ഇങ്ങട്ട് വേദന പിന്നെ ഞ് ആ ജ്യൂസൊക്കെ കുടിച്ചിട്ടോ എന്താവോ ജ്യൂസ് കുടിച്ച് ഭയങ്കര ഒരു ഭാഗ പ്പ പിന്നെ എടുത്തെ ഭാത്ത് ഭയങ്കര വേദന ഈ ഗ്യാസിറ്റ ഗുളിക കുടിച്ച് ങ്ങനെ ക്കെടക്കേഞു. ഇപ്പൊ കൊറേ സ സമാധാനംണ്ട്
ആഹ് എല്ലാ ഫുഡും ഒപ്പം കഴിക്കണോണ്ടേയ്ക്കര കൊപ്പള
ച്ച് കുടിക്ക തൺത്ത വെള്ളം കുടിക്കും. പിന്നെ ജ്യൂസും കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ഞാാന് പിന്നെ തേങ്ങാച്ചോറേ ണ്ടാക്കിഞ്ഞി. പത്തിരിക്കെ ണ്ടാക്കണംന്നൊക്കെ പർഞ്ഞിട്ട് പൊടിയൊക്കെ കൊണ്ടോരിപ്പിച്ച് വെച്ചേരി. പിന്നെ നാല മണി ആയപ്പോ അയിനൊന്നും തോന്ന്ണില്ല. ഒന്ന് വല്യ വെയില് ത്തൊന്നുംല്ല ന്നാലും നാലുമണിയായപ്പൊ എന്തോ ഒരു പത്തിരി വണിക്ക് കൊർച്ച ബുദ്ധിമുട്ടാണല്ലോ? നമ്മളന്നെ അപ് അപ്പന്നെ ന്റെ അനി ന്റെ അനിയത്തിയുണ്ട്വ്ടെ അപ്പം ഞാൻ ഓളോട് ചോയ്ച്ചി പത്തിരി ണ്ടാക്കണോയ്ച്ചപ്പോ ഓ ക്കു ആഊലണ്ടാക്കാന്. അപ്പ പെട്ടെന്ന് ചോറങ്ങോട്ടാക്കി ചോറു ആക്കി പിന്നെ ഓ ച് പൊറാട്ടിം കൊണ്ടോന്ന് അഞ്ചാറ് പൊറാട്ടിം അപ്പൊ അത് ഞ് പൊറാട്ട കഴിച്ചി പെന്താഅറീല. പൊറാട്ടക്കെ ർഞ്ഞാ വയർന്നൊര് താണല്ലോ ഗ്യാസിന്റെ സാധന ആണല്ലേ അ ദമ്മായ്ക്ന്നേ നമ്മൾ നോമ്പ് തൊ ആഹ് അതെ അതെ നോമ്പ് തൊർന്നപാ അന്നെ എന്താറിയില്ല തായാലും കുറെ മാറ്റുണ്ട് ഗളികൊക്കെ കുടിച്ചപ്പോൊ ന നോമ്പണ്ടായിരുന്നോ ആഹ എല്ലാരും ഇവിടെ വീട്ടില് ആ ആരൊക്കെയ ഉള്ളേ
നേ അമ്മ അപ്പ ഒരു കാക്ക മുനനെയ
ആ ശരി പിന്നെ എന്താ കോഴ്സ് എ പ്ലസ് ടുവിന് എന്താ എടുത്ത കോഴ്സ് എന്താ എടുത്ത
നയൻറ്റി സി
ഒമാൻ ീസ ശരി പിന്നെ എല്ലാരും നോറ്റുണയോ നോമ്പൊക്കെ
ആഹ് ചെറിയ രണ്ട അനിയമാരല്ലാത്ത ബാക്കി എല്ലാരും പറ്റീ
ആ ആ അത് ശരി ഞാനും ചിക്കൻ പിന്നെ ബീഫ് ഉണ്ടായിുന്നോ അത് ചോറ്ണ്നിപ്പ ഇതെല്ലോടെ ബാക്കിനിപ്പ ആരണൊക്കെ കഴിക്കുക എന്നെ തേ്യൂല വിചാരിച്ചിട്ട് കൊറെേ ആക്കോട്ട് ഇടും ചെയ്യോ പിന്നെ നോമ്പ് തുറക്കുന്ന നേര ആർക്കും വേണ്ട
ആഹ
മക്കൾക്ക അതായിരിക്കല്ലോ പറ്റിയ ചെറിയ മക്കൾക്കെ ഒഴക്ക് പൊറാട്ട പിന്നെ ഇഷ്ടം പിന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കീനെയോ എന്ത സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നോ
സ്പെഷ്യല് പറഞ്ഞാല് ബീഫ് ബിരിയാണി ഉണ്ടായിനോ
ആഹ ആഹ അ ശരി ബിരിയാ അധിക സ്ഥലത്ത് ബിരിയാണിയാണ് ഞൻ ആരടക്കുംൊക്കെ ചോയിിച്ചപ്പോ അവിടൊക്കെ ബിരിയാണിയാണ് ഞാന് പിന്നെ സമോസയും കടലേ ക്കെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടോന്ന്ോണോ
ആഹ ഞങ്ങളിവിടെ പൊരികളൊന്നും ഉണ്ടാക്കിില്ല ജ്യൂസും വത്തക്കെ കണ്ടന അക്കേ
ആഹ അന്നെ വല്യ വെയിലൊന്നുംല്ലല്ലോ ല്ലേ വല് കൊഴപ്പൊ ആ അതന്നെ മഴയില്ല വെയിലും ഇല്ലന്ന് പറഞ്ഞ പോലെനെ
ആ മഴ എങ്ങനെ ചെറുങ്ങനെ പാറ്റി പോവും
ആ അതെതെ ആ അതെ നാളെ ണ്ടാവലല്ലോ അല്ലെ ആ ആ ആ തിങ്കാഴ്ച മൂന്നു ദിവസം അവധി എന്നിട്ട് എവിടെ അനിയന്മാരങ്ങുന്ന ഒരു സൗണ്ടും ഇല്ല
ഒക്ക അവിടെ പഠിക്കണേ അവിടെ പോവാൻ വിളിക്കാൻ വേണ്ടി കൊറച്ച് ഇപ്പറത്തന്നു
ആ അവിടെ അങ്ങനെന്നെ മോളക്ക കൊറേ ഇതാണ്ണ്ട് മദ്സ്ഥ ഒരു ദിവസം രണ്ടു ദിവസം ഒഴിവായിട്ടേക്കും ഒരു എട്ട് പേജറ്റ് എഴുതാ കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്തത്ത് ഇത്രത്തോളം തന്ന എന്നിട്ട് അന് ഒരു പേജ് എന്നെോള് ഫുള്ളാക്കിയില്ല ഞാൻ കൊഴങ്ങി കൊഴങ്ങി നിറഞ്ഞോണ്ട് അവിടെ ഇണ്ട് ഇനിയിപ്പോൊ ഒന്ന് പോയി അടുത്ത് ഞാൻ വയറ്വേദനയപ്പോ ഞാൻ ഇവിടെ ഒന്ന് കടന്നേന് ഇപ്പ അടുത്ത് പോയ ഒന്ന് ഇരുന്ന് രണ്ട മൂന്ന് പേര് നമ്മളെ എഴുതി കൊടുക്കേണ്ടി വരും അനി കാനം പവിടെ വെയിറ്റ് ചെയ്ത് നിക്കണേ ആഹ അതൊ ശരന അങ്ങനെ കുഴങ്ങി കുഴങ്ങിന്ന് പറയും അപ്പൊ പിന്നെ നമ്മളൊന്നും എുതല്ലോ അ ഇതള പോയാ പിന്നെ ഉസ്താമാരായാലും ചെമാശമാരയാലുംൊക്കെ പോയിസും കൊട്ടയക്കും അപ്പൊ പ്രായിരിക്കും എഴുതിയില്ലാട്ടോ ശ്രദ്ധിക്കണട്ടോന്ന് പറഞ്ഞിട്ടോ
ഇവിടെയല്ലേ
ആഹ
എർക്കും ചെയ്തു കൊക്കും
ആ അങ്ങനെ ഇത് എടുക്കുമ്പോ ഒളിച്ച പിന്നെ ശീല വേണേ ഇപ്പൊ അതൊണ്ട ആ പറഞ്ഞുകോണ്ടിരിക്കുന്നത് ഉൽക്കാരെ നമ്മൾ എഴുതി കൊടുക്ക ക്കുന്നെ അയിനെയ്ന് ആരപ്പാ ആഹ് കാത്ക്ണേ സ്കൂള എവിടെ അടുത്താണോ
ഏഹ് എന്റത് കൊറച്ചു ദൂര കൊറച്ച് പറഞ്ഞാല് എന്താ ഒരു ബസ് കേറി ഇറങ്ങാന്
ആഹ് ആഹ് അത് ശരി
നേരെ സ്കൂളിന്റെ മുന്നിലന്നെ ഇറങ്ങുകേം ചെയ്യാം
ആഹ് ആഹ് ഹുമാൻറ്റീസവിടെ
ആഹ്
ന്റെ അനിയത്തി കോമേഴ്‌സ് എടുത്തെ അങ്ങനെ ഇത് കോറേ ഇതാണ്ടോന്ന് കുറെ നേരായി അവിടെ
ആഹ് ഞങ്ങൾക്കു ഒണ്ട് കൊറെ എഴുതാനും പഠിക്കാനൊക്കെ എക്സമൊക്കെ ഉണ്ട് തിങ്കളാഴ്ച മൂന്ന അല്ലാഞ്ഞാണ്ട് വർക്കൊക്കെ തോന്നണ്
ആഹ് അതെ എല്ലാർക്കും ഈ മൂന്നീസത്തെ കണക്കാല്ലേ എന്താ കളിയൊക്കെ കാണലും
ആഹ് ആഹ് വേണം
ആഹ് ഇവല് അവിടെ സ്കൂളിലൊക്കെ ഉണ്ടായിനല്ലോ പ്ലസ് ടുവിന് പിന്നെ അത് പക്ഷെതൊക്കെ ഇട്ട് പോണ ആഹ് ആഹ് ഓരോ കളറും ഒരു ദിവസം അങ്ങനെയൊക്കെ കണ്ടാണ് ഇവിടുന്ന് അങ്ങനെ പോന്നൊക്കെ കണ്ട്ണ് ഉം കളി എങ്ങനെ കാണല് ഫോണിലോ
ആഹ് ഫോണില് ഞാനും അനിയനും കാണും
ആഹ് ആഹ് അത് ശരി എനക്ക് എനക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുംല്ല അയില്
ആഹ് ആഹ് ടീമ് അങ്ങനെ എന്തെലും ഉണ്ടോ
ഇല്ല അങ്ങനൊന്നുല്ല മോനും അസുഖം അങ്ങനെ പറയും എനക്കെന്താ അറിയില്ല അത് വലിയൊരു ണിട്ടിയില്ല ഒന്നാമതായിത്ത് ആദ്യം അറിയില്ലട്ടോ അതൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു ദൈമക്ക് വന്നീല്ലട്ട ഇങ്ങനെ ഫിലിം അങ്ങനത്തെക്കെ കാണുക എന്നല്ലാതെ പാട്ട് അതൊക്കെ കേക്കൂ
ആഹ
ഫിലിം തിയറ്റർക്കൊക്കെ പോവേണ്ടോ കാണാൻ പോവേണ്ടോ ഫ്രണ്ട്സിന്റെ കൂടെ
ഏ തിയേറ്ററില് പോവില്ല അങ്ങോട്ട് പോവാൻ സമ്മയികൂല
ആ അതെ ഉം പിന്നാലെ അവൻ ഒരുപാട്- ആ അതെ ആ ഞാനും ലാസ്റ്റ് പാ വായ ഫിലിം ഇണ്ട് അതാ ഉണ്ടതാ പ്പ ഇപ്പ ഇപ്പം ഫിലിം അങ്ങനൊന്നും ഞാൻ കാണല് -
ഇപ്പോ ആ ഇപ്പൊ ദ്രഡമം ഇറങ്ങിരിക്കണേ അത് പകുതിയറ്റം കണ്ട് വെച്ചിരിക്കണേ
ആ ആ ഇപ്പൊ പിന്നെ ഇതീന്ന് ഒക്കെ കിട്ടുമല്ലോ കാണാനെ കൊറച്ച ദിവസം കഴിഞ്ഞാല് പിന്നെ നമ്മളതിലൊക്കെ വരും ഒരാ ആപ്പില് ഇണ്ടല്ലോ
ആ ജിയോ ഹോസ്റ്ററിലൊക്കെ കിട്ടും
അത് തന്നെ പിന്നെയാ
അങ്ങനൊക്കെ-
മോളുന്റെ കൈലൊരു ഒരു കട്ലറ്റ് ഉണ്ട് അതിനെ കുറിച്ചാ ഞാൻ അരുത ഓന്ന ആ അതടുത്ത ച്ചേന അച് സമൂസ എല്ലാർക്കും കൊണ്ടുവന്നെ കട്ലെറ്റ് പിന്നെ ഞാനും എടുത്തവച്ചേനെ അപ്പ ഓളും -
ആ ഹ് ആഹ്
ഇവിടെ എല്ലാർക്കും ഇഷ്ടവാ
ആഹ്
നമ്മള് പിന്നെ പൊരിയൊന്നും ഉണ്ടാക്കാത്തോണ്ട് പിന്നെ-
ആ ഉണ്ടാക്കിയാലും അപ്പ തന്നെ തീരും ഇങ്ങനെ പോരി ഒന്നും വല്ലാതെ നിക്കൂല
ആ അതെ ശരിയ പിന്നെ ഇനി എപ്പഴാ കെട്ക്ക ഇനിയിപ്പ നാളെ നോമ്പൊന്നും ഇല്ലല്ലോ ല്ലേ
ആ എ പയിനൊന്നണിയാവും
എല്ലോട്ത്ത് അങ്ങനെ തന്നെ നേരം വെയ്ക്കിയെ കടു കൊള്ളൂല എല്ലാരും അയിനിപ്പ ആ അതന്നെ അയിനിപ്പ എത്ര ആ ഒരു ടൈം ആകും ഇനിയിപ്പോ പത്ത് മണി കൃ ത്യത്തിനൊന്നും ഒരു വിധം ആൾക്കാർക്കൊന്നും കെട്ക്കാൻ കയ്യൂല എന്തേലയിട്ട് എങ്ങനൊയാല പത്തുമണി കഴിയോന്നും ബെഡ്ക്ക എത്തണങ്കിലെന്നെ പിന്നെ നമ്മള് കെടന്ന പാടേ നമ്മള് ഉറങ്ങൂലല്ലോ ഞാൻ കയ്യ കഴ്യണത് ഞാൻ നോക്ക ഉറങ്ങാൻ ഫോണ് കണ്ട ഒരു പന്ത്രണ്ട് മണി ആ അവിടെ എത്തിയാ പിന്നെ തീരേ ഒർക്ക് വര് ല്ല ഇന്ക് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ ഒന്നര അങ്ങനെ പിടിക്കും അല്ലെങ്കിൽ പിന്നെ കെട്ന്നാ പാ ഫോണ് എടുക്കാതെ കെട്ന്നാ പാ ടങ്ങന അങ്ങനെട ഉറങ്ങി കിട്ടണം ന്നാ പിന്നെ പെട്ടെന്ന് പിന്നെയറ അല്ലാതെ ഇന്നലക്കനാ എത്രോ ടൈം കഴിഞ്ഞാലേ ഒർങ്ങിയത് കേട്ട് പിന്നെ പെട്ടെന്ന് എണീക്കാനു ആയി. നാല് മണിക്ക് എണീ നാല് ആ അതെ നാലെ മുപ്പത്തഞ്ചിനുംട്ടാണ് തോന്നുന്ന ബാങ്കട്ടെ അപ്പൊ എട്ടാ ഇന്നലെ ഉറക്കന്നെ ശരിയായില്ല ഇങ്ങളെപ്പെയ എണീറ്റെ
ഞാന് എന്ത്‌ നോമ്പോൽക്കാനോ
ആ പ അത്തായത്തിന്
അത് നാല് മണിക്ക്
ആ നാല് മണി നാല് മണിക്ക്ണീറ്റാല് കറക്റ്റ് ടൈം ആയി കിട്ടും ന്നാ നിസ്കെര്ച്ചിട്ട് അങ്ങട്ട് കട്ന്നാ മതി.
ആ ഞങ്ങളപ്പ ന്നെ ബാങ്കിന്റെ സ ങ്ങനെയയിച്ചും
ആ അതെ പിന്നെ താത്താരൊന്നും ഇല്ലെ അത്രേ ഉള്ളൂ പെൺകുട്ടി ആഹ ശെരി എ കാക്ക എന്താ പഠിക്കായി
ആ ഡിഗ്രി സെക്കൻഡ് ഇയർ
അവനടെ മീൻ വേറെ ഉസ്കോയുടെ
ഓനെ ആ താമരശ്ശേരിയാണ്
ആഹ ആഹ് ആ ബത്ത അ ശരി ഇമ്മന്റെ വീടൊക്കെ എടെ പോവല് ഇല്ലേ ഇമ്മന്റെ വീട്ട്ക്ക്
ആ ഇമ്മന്റെ വീട്ടിലന്നെയ അതിക ഞാൻ നിക്കല് ഞാൻ ഇവ്ടെ നിക്കലന്നില്ല
ഏ അത് ശരി അപ്പൊ അവിടുന്ന് ക്ലാസ്സിന് പോരാൻ കയ്യോ ഉം ഉം അ ശരി അവിടെ ആരാള്ളെ മ്മക്കാരൊക്കെുള്ള
അവിടെ ഉമ്മാക്ക് എന്താ നാലാ ങ്ങളാരും ഏ ഒരു അനിയത്തി
ആഹ് ഇവിടുത്തെ പോലെ തന്നെല്ല ആൺകുട്ടികളെന്നെ അധികം അന്ന ഞാനും അങ്ങനെ തന്നെയഞാൻ നല്ലോ ഇമ്മന്റെ വീട്ടിൽ നിന്നിട്ട് ഒരഴിവ് കിട്ടിയാല അവിടുക്ക് പോവലേനി അന്നൊക്കെ ഞാനൊക്കെ പഠിക്കണന്ന ടൈമില് റമളാനി ലൊക്കെനി ഒഴിവ് ഒരു മാസം ആ ഒരു മാസം ഒഴിവേനി നമ്മള് അഞ്ചില് ഏഴ് വരക്കെ അങ്ങനെന്നു അപ്പൊ ആ റമളാനിലൊക്കെ ഫ സ്റ്റ് പിന്നെ ഞാൻ പോയാ പിന്നെ പെര്ന്നാൾക് അവ്ടുന്ന് ഓല് ഡ്രസ്സ ഒക്കെ എട് ത്ത് തന്ന് അങ്ങനെ ഇങ്ങോട്ട് പോരുള്ളൂ ഡ്രസ്സ്‌ ഒക്കെ അവ്ട്ന്നായിരിക്കും അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് പോരും. അതിന് ഭയങ്കര ശേഷം ഇന്റെ അത്ര ഇത് ഇവർക്ക് അനിയത്തിയ ൾക്കൊന്നുല്ല അങ്ങനെ പോകണംന്നുള്ളേ എനിക്ക് അവിന്നൊക്കെട്ട് പോരുമ്പോ സങ്കടം ഇവിടെ എത്തുന്ന വരെ ഒപ്പത്തില്ല ല്ലോ അ അങ്ങനെക്കെ ഒരു ചിന്തയിലാ ഉമ്മന്റെ ഒടുത്ത ഒരാളെയാണ് അത് അവിടെള്ളവരൊക്കെ അപ്പോ അങ്ങനെ ഇങ്ങനെ പറയും അവിടെ അടുത്തുള്ളരും ഒക്കെ പറയും
ആഹ്
അ പറയും ചെയ്യൂ ഞാൻ അവിടെങ്ങനെ പിന്നെ അംഗൻവാടി എൽ കെ ജി യു കെ ജി വരെ അവിടെ പോയി പിന്നെ പിന്നെ ഇങ്ങോട്ട് പോകുന്ന അന്ന് ഇപ്പൊ ഗൾഫില ആയോണ്ടേ ഉമ്മച്ചേ അവിടെന്നെ അപ്പൊ അങ്ങനെ അവിടെ നിക്കല്ലേനന് രസാണ് അതൊക്കെ ഇപ്പം ആ പോവാനും ടൈമില്ല അങ്ങനെ പോകുന്നു എന്നായിക്കോട്ടെട്ടോ വിളിക്ക പിന്നെ വിളിക്കാം ആ ആയിക്കോട്ടെ